ആഹ് കേക്ക്ന്നുണ്ട്.
ആഹ് എന്ത വിശേഷം ഓ സുഖം അങ്ങനെ പോകുന്നു കെട കെടക്കാള്ള തയ്യാറെടുപ്പിലേന്നു
ആണല്ലേ ചോറൊക്കെ കഴിച്ചോ?
ആഹ് ഓ ഫുഡ് ഫുഡ്‌ ഞാനിന്ന് മഗ്‌രിബിന്‌ കഴിച്ചു മോക്ക് കൊടുത്തപ്പഴെ അയ്ന്റെ കൂടെ ഞാനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ ഇപ്പോ ചോറ് പ്പന്ന് കൊർച്ച് കൊറവേന്നു അപ്പൊ ഞാൻ പർഞ്ഞ്‌ ഇവരോട് ഇനിയിപ്പ ചോറൊന്നും ഇണ്ടാക്ക്ണില്ല ട്ടോ ഇള്ളതൊക്കെ കഴ്ച്ച് കെടന്നോളി അർഞ്ഞ്‌. ഇഞ്ഞ്‌ പ്പൊ അസ്സ്ന് മാത്രം കൊർച്ചുണ്ട അവ്ടെ അസ്സ്ന് കൊർച്ച് നേരം വൈകും. ഇണ്ടാക്കിയാല ന്തറിയോ പിന്നെ അത് വേസ്റ്റ് ആവാണ്. പിന്നെ നമ്മളത് നാളെ ഒഴിവാക്കേണ്ടി വരും. ഇവടെ ആണെങ്കില് പശു ആടോ ഒന്നുല്ല. ഇവടെ അടുത്തൊന്നുല്ല. കോയിക്കൾ കോഴികള് പോലുംല്ല ആ അതെ കോഴി കളുല്ല ഇൻക്ക് ന്നാ പിന്നെ കോഴി അയാദി സംഭവങ്ങളൊന്നും മൈന്റെക്കേന്നില്ല. അങ്ങനെ വാ വാങ്ങല് ഇതാക്കലൊന്നുല്ല. അപ്പൊ ഇഞ്ഞ്‌ വെറുതെ വേ സ്റ്റ ഞാ പറഞ്ഞ് അത്ര അത്യാവശ്യണ്ടെങ്കി ഞാ എന്തെ ദോശേ എന്തെങ്കിലും ഇണ്ടാക്കി തരാം. അപ്പ പിന്നെ വേണ്ടാന്നൊക്കെ ക്കെ പർഞ്ഞ്‌ കെട്ന്ന്ണ് വല്യ താല്പര്യംന്നുല്ലാതെ
കുന്നേരം വന്നാണ്ട് മഗ്രിബിന് കഴിച്ചതാ ഫുഡൊക്കെ അപ്പൊ ഇനിയും ആഹ് അപ്പ ഇനി ഓൽക്ക് ആവശ്യം ന്നും ണ്ടാവുല്ല. വെർതെ നമ്മൊളൊന്ന് കിച്ചൺക്കൊന്ന് കയറ്റണം അയ്നുള്ള പരിപാടിയേക്കാരം. ന്നിട്ട് ഇപ്പ മോള അവടെ ഒർങ്ങീണ്. ഞാനിപ്പോളട്ത്ത് ഇങ്ങനെ കെട്ന്ന് കൊടുക്ക
അതെ ആഹ്
നിങ്ങളോ എന്താ കഴിച്ചോ? ആഹ് മോള് ഇപ്പ വായനൊക്കെ കഴിഞ്ഞിട്ട് ഒർങ്ങലൊന്നുല്ല. ഇപ്പൊ ഈ മദ്രസ പോക്ക് ണ്ടായിട്ടേ രാ വിലെ എണീക്കണല്ലോ അപ്പൊ ആ ഒരു ക്ഷീണം നന്നായി ട്ട്ണ്ട്. രാവിലെ അർഞ്ഞാല് ആ പിന്നെ ആറര ആറേ മുക്കാലാവ്മ്പോത്തിന് എണീക്കണം അവർക്ക്
ആഹ് അപ്പൊ എത്ര മണിക്ക് തൊടങ്ങും മദ്രസ
ഏഴരക്കാണ് പശേ ഇവിടന്ന് ഒരു ഏഴേ കാലിനെങ്കിലും പോണം അപ്പൊ രാവിൽത്ത അവസ്ഥ അറിയാല്ലോ മുഖം കേഴ്കണെങ്കിൽ വേറേ നടക്കും അപ്പൊ ഒന്നെണീക്കണെ അ എന്തായാലും ഒരു ആറരക്കെങ്കിലും വിളിച്ചിടണം ന്നാലേ ആറേ മുക്കാലിനെണിക്കുള്ളൂ പിന്നൊന്നു മൊഖം കെഴ്കണെങ്കിൽ ഏഴു മണിയാകും ഒക്കത്ത്റു ഞമ്മള് വൈത്തരം നടന്നിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കണംല്ലോ ചെറിയ മക്കളെ ഒന്നാം ക്ലാസ്സിലാണേ മോന് പിന്നെ ആ മോന് പിന്നെ ആറ് ആ അപ്പമ മാ മഴെണ്ടേ ഇപ്പൊ രണ്ടിവസായിട്ട് മഴെണ്ട് പിന്നെ കുളിപ്പിക്കാനൊക്കെ പണിയാണേ ആഹ് പ്പ ഞാൻ കുറച്ച് ചൂടുവെള്ളക്കെ എണ്ടാക്കിക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ കുളി ക്ക മ് മോന് പിന്നെ അ ആറ് മണിക്കാ മോന് മദ്രസ ഒന്പിന്നെ എണീ ല് പിന്നെ ഓന്റെ കാര്യങ്ങളൊക്കെ ഓൻചെയ്തോളൂ ഓ ആറ് മണിക്കൂണ്ട് രാവിലെ
അയ്യോ അപ്പൊ അതിരാവിലെ എഴുന്നേക്കണോല്ലേ
ആഹ് അതേ അപ്പ അഞ്ചര അഞ്ചേ മുക്കാലോക്ക ആ ടൈമാകുമ്പോ എണീറ്റ് ആറു മണിയാവുമ്പോ ഓല് ഇവിടന്ന് എറങ്ങണം ആറേ പത്ത് ആറേക്കാലക്ക ആവുമ്പോഴ്ത്തിനും മദ്രസ് സ്റ്റാർട്ടെയ്യും അപ്പൊ അതങ്ങനെ പോണ് അപ്പൊ പിന്നെ ഓന് പിന്നെ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പൊ ഓന്റെ പണികളൊക്കെ ഓൻ ചെയ്തോളു കൊറച്ചോറക്കോങ്ങിയാലും അതൊക്കെ ചെയ്തോൻ പോയിക്കോളു മോള കൂടേണ് ഞമ്മള് ആഹ് മോള കൂടേണ് ഞമ്മള് ഇങ്ങനെ നടക്കേണ്ട അതിന്റെ കൂടെ രാവിൽത്തെ ചായക്ക് കടി ഇണ്ടാക്കണം അത് കൊടുത്തിട്ട് വേണം പറഞ്ഞേക്കാനേ ഉസ്താദ്ന്മാര് പറയും ഫുഡ്ന്നും കൊടുക്കാതെ പറഞ്ഞയച്ചിട്ട് ഓല് അവിടെ കിടന്ന് ഒരു ഉഷാറില്ലാതിരിക്കേ ആയിരിക്കും അപ്പൊ ഞമ്മൾ അങ്ങനെ നമ്മള് കൊടുത്ത് പറഞ്ഞയക്കണന്ന് പറഞ്ഞാ അങ്ങനെ മെസ്സേജ് ആയക്കുസ്താദ് നല്ല ഉഷാറായിട്ട് പറഞ്ഞയ്ക്കണെട്ടൊ ഫുഡ് ഒക്കെ കൊടുതിട്ട്ന്നറയും ചെറിയ മക്കളാവും വാണെ ഒർക്കം തൂങ്ങി അങ്ങെ ഇരിക്കയ്ക്കാര് പഠപ്പിലൊന്നും വല്യ ഇത്ണ്ടാവില്ല ശ്രദ്ധയൊന്നും ഇണ്ടാറില്ലല്ലോ എന്താ പിന്നെ വീട്ടില് ആരാള്ളെ
ഇവിടെ ഞാന് ചേട്ടന് മക്കള് അമ്മ
ആ അയ്ശെരി കൂട്ടുകുടുംബാണല്ലേ അസിന്റ അസിന്റെ അമ്മേണോ
ആ ചേട്ടന്റെ ഹസ് അതെ അതെ ഹസ്സിന്റെ അമ്മേ
എന്ത് ചെയ്യുന്നുണ്ടോ വർക്കെയ്യുന്നുണ്ടോ
ഇല്ല ഞാൻ ഇല്ല കുഞ്ഞുങ്ങള് തീരെ ആള ചെറിയ ആളണ് മൂന്ന് പേര് മൂന്ന് വയസ്സേ ആയിട്ടുള്ളു രണ്ടാൾക്കും
എ റ്റിൻസാ
അതെ അതെ അതെ
ഓ അയ്ശെരി വല്ത് മൂന്നാ ക്കാരാണോ വലുതെത്രയില്ലാ പഠിക്കുന്നെ മൂന്ന് വയസ്സായിട്ട്ഒ ആ പിന്നെ ആൺകുട്ടിയോ പെൺകുട്ടിയോ
മോനും മോളുണ്ട്
ആ ശെരിയാ ഹാഹാ എ നല്ല കഷ്ടപ്പാടന്നെ ആയിരിക്കുലേ
അതെ അതെ അതാ അത് രണ്ടാളു ആയതു കാരണം അമ്മു
ആ അതെ മൂ മൂന്ന് വയസായല്ലേ എനി ഇപ്പൊ പിത്തനന്റെ ടൈം ആയിക്കുല്ലേ ഓരോ രണ്ടാളിനെ നോക്കണ്ടേ എഹേ ഹ അവ്ടേം കേറി ഇവടേം കേറി എ
ഹ ഹ ഹ ഓ അടിയാണ് പിന്നേ ക് നല്ല സ്നേഹോവാണ് ണ്ന്ന അടുത്ത സെക്കൻഡിൽ അടിയും വീഴും
ആ ഒരാക്ക് വേണ്ടതന്നെ മൻ
അതെ അതെ ര ഒരുപോലത്തെ രണ്ടെണ്ണം ഒണ്ടെങ്കി രണ്ടാൾക്കും വേണ്ട പക്ഷെ ഒ രണ്ടാളും ഒരുപോലെന്നെ ഒരേപോലത്തെ രണ്ടണ്ണോ ണ്ടെങ്കി രണ്ടാൾക്കും വേണ്ട പക്ഷെ ഏതെങ്കിലും ഒരെണ്ണോണ്ടെങ്കിൽ അതിന് ഭയങ്കരടിയാ
ആഹ് പണ്ടൊക്കെ അമ്മള് പറയുന്ന ആൺകുട്ടിക്കാണ് വിളവ് കൂടല് ഇപ്പൊ രണ്ടൂട്ടരും കണക്ക് തന്നെ ആയിരിക്കും പണ്ടമ്മളൊക്കെ ആ അതെ എന്നിട്ട് ചെറുപ്പത്തിലൊക്കെ എങ്ങനെ സിസേറിയനായിരുന്നോ
ആ ചെറുപ്പത്തില് കൊ ചെറുപ്പത്തിൽ എനിക്കോണു കുറച്ചൂടെ മാനേജ് ചെയ്യാനള്ളു പോവായിരുന്നു ന്തോ
ആഹ് അതെ ഇപ്പന്നെ ഓല് പ്രതികരിക്കാ തൊട്ങ്ങിലോ മറ്റേ നമ്മക്ക് കൈകാര്യം ചെയ്താ മത്യേന്നു. അ ഒരാളങ്ങട്ടാക്കി ഒരാള് ഇങ്ങോട്ടാക്കി വെ
അതെ നമ്മള് സമയാവുമ്പ എടുക്ക പാലു കൊടുക്ക കിടത്ത എടുക്ക പാലു കൊടുക്ക കെട എവിടെലും കെടന്ന് കളിച്ചോളൂല്ലോ ഇപ്പങ്ങനല്ലല്ലോ ഓടി കളിക്ക്യാൻ. തൊടങ്ങ്യര്ണ മ്മള് പൊറകെ ഓടണം.
ആഹ് അതെന്നെ നല്ലോ നോക്കാ ആളെന്നെ വേണ നമ്മക്ക്. ഒരു മൂന്നര മൂന്നാലൊക്കെ ആയ പിന്നെ അംഗൻവാടിക്കെണ്ടെങ്കില് അങ്ങനൊക്കെ കൊണ്ടോയാ.
അതെ ആഹ് അതെ ഏ മൂന്ന് വയസ്സ് കഴിയുമ്പോ ഇരുത്തന്ന് തോന്നുന്നു അങ്ങൻവാടിയിലൊക്കെ.
അതെ എത്തുവാ നമ്മക്ക് നമ്മളാക്കുന്നതിനൻസര്ച്ച് മൂന്നൈസൊക്കായ എടുക്കോല് നമ്മക്കൊരു സ ങ്കടാണ് അത്ര ചെറിയ മക്കളാന്ന്ള്ള ആ ഒരുത്ണ്ടാവും കൊണ്ടോയാക്കാന്. എന്നിട്ട്ര്ന്നെ ചെറ് ഇങ്ങനെ പ്രസവിച്ച ടൈമിലൊക്കെ എങ്ങനെന്നു എ ഒർങ്ങേര്ന്നോ രണ്ടാളു.
ഇ ആഹ് ആഹ് ഈ രണ്ടാളു ഒറങ്ങും പക്ഷേ ഇഹ ഇ ഇവരെ മാസം തെകയാതെ പ്രസവിച്ചായതുകൊണ്ട് കൊർച്ച് കോംപ്ലിക്കേഷൻ ആയിര്ന്നു നല്ല പാടായി അപ്പൊ നമ്മള് രണ്ടു മണിക്കൂറെടവിട്ട് ഒണർത്തി ഫീഡെയ്യണമായിരുന്നു.
എട്ടിലായിര്ന്നോ പ്രസവിച്ചേ ഏഴില് വസയി ചൊ സിസേറിയനര്ന്നു. ആഹ് അത് പിന്നെ റ്റിൻസാവുമ്പ ഏകദേശം അങ്ങനെ തന്നല്ലേ ആവ്യ.
അതെ അതെ.
ണ്ടാളാവുമ്മ്പൊ എന്നിട്ട് പിന്നെ ങ്ങളെ വീട്ടിലേര്ന്നോ കൊറെ കാലം.
ആഹ് അതെ അതെ കൊറെ കാലം അവിടായിരുന്നു അപ്പൊ നമ്മള് ഉം നോർമലി വെശക്ക് വെശക്കുന്നത് കരഞ്ഞ് കരഞ്ഞ് പാല് പിടിക്കുന്നതു വരെ നോക്കിയിരിക്ക്യാ പറ്റ റ്റില്ല വെയിറ്റ് കൊറവായതൊണ്ടേ ആഹ് അപ്പ നമ്മള് രണ്ട് മണിക്കൂർ ഇടവിട്ട് ഒണർ ത്തി ഒണർത്തി പാല് കൊടുത്തോണ്ടിരിക്കണം അത് കാരണം ആ ടൈമിലൊന്നും ഒറക്കം കറക്റ്റ് അല്ലായിരുന്നു.
ആഹ് രണ്ട് മാൾക്കു മാണ്ടേ മാറി മാറിയില്ലേ രണ്ടാളും അങ്ങനെന്നെ. ഏഹ് പിന്നെ ആ ഒരു വെയിറ്റ് കൊറവ് നല്ല വെറ്റെ കൊറവേനി.
ആഹ് രണ്ടാളും അതെ ഒരാള് ഒന്ന് ഇരുന്നൂറും ഒരാള് ഒന്നും മുന്നൂറെ ണ്ടായിരുന്നുള്ളു.
ഓഹ് ഇപ്പ എന്നാ ഇങ്ങട്ടെങ്ങനെ പ്പങ്ങനണ്ട്ത് വെച്ചോ തടി
ഇപ്പോ വെയിറ്റ് കൊറവാ പക്ഷെ ആ ബെർത്ത് വെയിറ്റ് ജൻച്ച സമയത്ത് വെയിറ്റ് വെച്ച് നോ ക്കുമ്പൊ കൊഴപ്പല്ല ഇപ്പം പത്ത് കിലോ കഴിഞ്ഞിട്ടേ ള്ളൂ.
ആഹ് അസുഖംന്നുമില്ലാതെന്നാ മതി അസുഖം കൂടെ ആയാലേ രണ്ടാക്കും അസുഖമാ ആ ടൈമിലൊക്കെല്ലേ അസുഖം ങ്ങനെ ഒരാക്ക്ണ്ടായാല് പെട്ടെന്ന് മറ്റേ ആക്കു ആവ്വല്ലോ.
ഇൽ ആഹ് പക്ഷെ കുഞ്ഞ് കുഞ്ഞു പരുവത്തില് ആ പ്രശ്നം ഇല്ലായിര്ന്നു കാരണം നമ്മക്കെ ഒരാൾ ക്ക് വയ്യാതെ വന്നാ നമ്മൾ പെട്ടന്ന് മാറ്റി കെടത്തും.
പിന്നെ നമ്മളൊക്കൊരാളെന്നെ ആകുമ്പ ഞമ്മക്കൊർക്കൂല്ല ഓലങ്ങനെ രണ്ടളൊക്കെ ആവുമ്പ. ഏഹ് ങ്ങളെ മ്മെക്കെണ്ടാവു ലേ അമ്മക്ക് കൊഴ്പ്പൊന്നുല്ലല്ലോ.
ഇയ്യ ഇവ്ടാണെങ്കില് പ്പൊ ചേട്ടൻ്റെ അമ്മയൊക്കെ ഉണ്ട്.
ആഹ് അതെ അതെ അതെന്നെ എങ്ങനെ ഒരേ ഫേസാണോ രണ്ടാക്കൂ.
അല്ല അല്ല രണ്ടാൾക്ക് രണ്ട് ഫേസാ ഒരാൾ മോനാ സ്ന്റെ കണക്കെന്നെ ഇരിക്ക്യ മോള് എന്റെ അനിയത്തിടെ കണക്കിരിക്ക്യ.
ആഹ് സെരിയ ചെല ചെലരില്ലേ ഭയങ്കര തായ്ക്ക്ന് നമക്ക്. തിര്ച്ചറിലല്ലോ ന്നീ ആങ്കുട്ടി പെങ്കുട്ടി ആകുമ്പയ് ഇങ്ങനെതന്നെ വര്ലോന്ന്ണ്ട് ലേ. നല്ല മാറ്റണ്ടഹ് ആഹ് മാറ്റുണ്ടാവ്ണ് വെച്ചാൽ ചിലത് ഒരേ പോൽത്തെ പെൺകുട്ട്യളാവുമ്പോക്കെ കാൺ. ആഹ് ഒരേ ഒരേ പൊലെ ആഹ് ഞം ഞമക്ക് മൻസിലേ ആവുല ആഹ്. അതെ തിങ്ങനെ അന്നേ അങ്ങനെന്നേണോ നല്ല
അല്ല അ് ജനിച്ച സമയത്തൊക്കെ ഒരേപോലെ ഇരുന്നെയ ട്ടോ. ആഹ് ഒരു ഒരു ഒരു വയസ് വരെക്കെ ഒരേപോലെ തോന്നുവായ്രുന്നു നമുക്ക് തിരിഞ്ഞു ഓ ഒറക്ക ത്തിലൊക്കെ എടുക്കുവാണെങ്കില് ഫീഡിങ്ങിന് എടുക്കുവാണെങ്കി ആർക്കാ ഫീഡ് ചെയ്യുന്നത് പെ പെട്ടെന്ന് കൺഫ്യൂഷൻ വരുവായിരുന്നു ആതെ. ഇപ്പൊ വളർന്നു വരാ തൊടങ്ങിയപ്പോ തൊട്ട് മുഖത്തിന് മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട്.
പിന്നെ ഒരു ഒന്നര ആ രണ്ട് വയസ്സിലൊക്കെ നിങ്ങള് രണ്ടു, ഇങ്ങള് നടുവിൽക്കടന്ന് അപ്പുറം ഇപ്പുറം കിടത്തു ആയിയിരിക്കു ല്ലേ.
ആഹ് അതെ അതെ ആ. ഇപ്പോഴും അങ്ങനെ തന്നെയാ കിടക്കുന്നത്
അങ്ങനെന്നെയാ എന്നിട്ടോ രണ്ടാളും ഒരേ ടൈമില് ഉണരൊന്നു ഇല്ലേനോ.
ഇല്ലേ ഇത് ഒരാള് ഉറങ്ങീയിട്ട് മറ്റയാളെ പോയി വിളിച്ചെഴുന്നേപ്പിക്കും. ആരെലും ഒരാള് ആദ്യം എണീക്കുകയാണെങ്കിൽ
ആഹ് അങ്ങനെയല്ലേ ഈ ഒരു വയസ്സ് ആഹ് ആഹ് ഒരു ടൈമിലൊക്കെ നമ്മൾ ഒറ്റ മക്കൾ തന്നെ ആകുമ്പോ നമ്മള് ആ പാല് അങ്ങനെ കൊടുത്താ എന്റെ മോളൊക്കെ കടക്കലോട്ടോ നേരം വെ വെളുക്കുവോളം അതങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ കിടക്കുന്നൊരു സ്വഭാവെ നി ഇവൾക്ക് ഓക്കെ. അപ്പൊ രണ്ടാളൊക്കെ ആവുമ്പോ ആയതിതൊക്കെ കിട്ടിയാല് നമുക്ക് ഭയങ്കര ബുദ്ധമുട്ടല്ലേ
ആഹ് ഇത് പിന്നെ ഞാൻ എന്താ ചെയ്യന്നറിയാമോ ആ ടൈമിലൊക്കെ പാൽ ഉറങ്ങി കഴിഞ്ഞിട്ടേ പാല് കൊടുക്കൂ. പാല് കൊടുത്തോണ്ട് ഉറക്കത്തില്ലായിരുന്നു.
അതെ ആഹ്
നല്ലപോലെ ഉറങ്ങി കഴിഞ്ഞിട്ട് പാല് കൊടുക്കും. അതാവുമ്പോ ആ ഉറക്കത്തില് അതു കൊണ്ട് ആവശ്യത്തിന് മാത്രമേ കുടിക്കത്തുള്ളൂ.
കുടിക്കാ. പാലൊക്കെ ഉണ്ടായിരുന്നേക്കൂല്ലേ?
ആഹ് ആദ്യത്തെ കുറച്ചു മാസം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒന്നര വയസ് വരൊക്കെ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നിർത്താൻ. ഇനിയിപ്പോ പാടായിരിക്കൂന്ന് പറഞ്ഞു
ആഹ് അതെ പിന്നെ വേറെ മറ്റേ ഇതൊക്കെ കൊടുത്തണ്ടാവുംല്ലേ
ആഹ് പിന്നെ പശു പാൽ കൊടുക്കാൻ പറഞ്ഞു വേറെ ഫോർമുല ഒന്നും കൊടുക്കണ്ട പശു
കൊടുക്ക പശു പാല് കൊടുത്താൽ ഇങ്ങനെക്ക ആട്ടും പാലോ ആട്ടുംപാലും നല്ലതാ തോന്നുന്നുണ്ടല്ലേ
ആഹ് ആട്ടും പാല് ആഹ് നല്ലതാണന്ന് പറയുന്നേക്കാൻ പക്ഷെ കൊടുക്കാൻ കിട്ടിയിട്ടില്ലേ ഇവിടെ അടുത്തൊങ്ങും ഇല്ലാത്തത് കൊണ്ട് മ്മക്ക് കിട്ടിയട്ടല്ല
നല്ല അതാ തോന്നുന്നുണ്ട് പെയ്സിയ തോന്നുന്നുണ്ട്
ആഹ് അതെ അതെ അതിന് ഒത്തിരി ഔഷധ ഗുണങ്ങള ഉണ്ടെന്നാ പറയുന്നെ പശുപാൽ ആഹ് ആട്ടും പാല്.
പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം. കഫം ഇണ്ടാവും പെട്ടെന്ന് എന്നൊക്കെ അങ്ങനെ പറയുന്ന കേൾക്കാം
ആഹ്. ഇവിടെ എനക്ക് തോന്നുന്നേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാന് ഒരുപാട് നേർപ്പിച്ച ഒന്നും അല്ല കൊടുക്കുന്നേ പക്ഷെ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല
അതെ നല്ലല്ലേ പാലും മുട്ടന്നൊക്കെ പറയുമ്പോ നല്ലതന്നെയാണല്ലോ പിന്ന നമ്മള് പിന്ന അങ്ങനെ പറയുന്നു കഫണ്ടാവ അത് ഇണ്ടാവും ഇത് ഉണ്ടാവും
ആഹ് എനിക്ക് അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇനി കഫകെട്ട് ഉണ്ടായില്ലന്ന് വെച്ച് തെ ഇതുവരെ ഒരു കുഴപ്പന്നും ഉണ്ടായിട്ടില്ല
ആഹ് അതെ അത് ശെരി അസു വന്നിട്ടില്ലേ വന്നീന് ഇനി ഫുഡൊക്കെ കഴിക്കൂല്ലേ ഒന്ന്ച്ചേ
ആഹ് അത് ഇനിയിപ്പോ ആഹ് ഇല്ല മക്കൾ ഇവിടെ ഇല്ല മാമന്റെ വീട് വരെ പോയ ക്കാണേ കൊണ്ടുപോയി അവരെ അപ്പൊ ഇനി പോയി വിളിച്ചോണ്ട് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ
അയ് ശരി അവിടെ അടുത്ത തന്നെ ആണോ ആഹ് ആഹ് ശരി അമ്മക്ക് എങ്ങനെ പ്രായമായതാ അമ്മക്ക് പ്രായമായതാണ് ചോയ്ക്ക
ഇല്ല അധികം പ്രായം ഒന്നും ഇല്ല ഇവിടെ വീ വീട്ടില് ജോലിയൊക്കെ അത്യാവശ്യം അമ്മേ ചെയ്യുന്ന ഞാൻ പിന്നെ ചെറിയ ചെറിയ തുണികലൊക്കെ അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ അമ്മേനെ ചെയ്തോള്ളു
ആഹ് എന്നായിക്കോട്ടെട്ടോ
ഓക്കെ ഓക്കെ ശരി ശരി
ആഹ് ന്നാ ശരി